ഹലോ
കേക്ക്ണ്ടോ
ഹലോ
ഹലോ ഹലോ കേക്ക്ണ്ടോ ആഹ് ഇവിടെ കേക്ക്ണ്ട് അവിടെ കേക്ക്ണ്ടോ
ഇതിന് ലൗഡ് സ്പീക്കർ ഇല്ല
ലൗഡ് സ്പീക്കറ്ണ്ടോന്നാവോട്ടോ ഞൻ ഹെഡ് സെറ്റ് വെച്ചിക്ക ലൗഡ് സ്പീക്കർ ഇല്ലാ
ഉം ഇതില് കേക്ക്ണ്ട്
ആഹ് പിന്നെ ഒര് ഇൻഡക്ഷൻ കുക്കർ കഴിഞ്ഞ ദിവസം പാത്രം സെൻസ് ചെയ്യാത്തറത് ഇൻഡക്ഷൻ കുക്കർ പിന്നെ റെസിസ്റ്ററോള് ഫുള്ള് ചെക്ക് ചെയ്തു അതേമാരി ഐ ജി ബി ടി അതിന്റെ എൺപത് അയ്മ്പത് എൺപത്തഞ്ചയ്മ്പത് മാറ്റി ലാസ്റ്റ് എൺപത് അയ്മ്പത് എൺപത്തഞ്ചയ്മ്പതും മാറ്റിയപ്പള റെഡി ആയത് അത് എന്നിട്ട് ഇന്നലെ കൊണ്ടോയിട്ടോ എന്നിട്ട് ഇന്ന് ഐ ജി ബി ടി ഷോട്ടാക്കിയാണ്ട് കൊണ്ടന്ന്ക്ക്ണു എന്താ ചെയ്യണ്ടേ
ഹ് ഹും
ഇന്നലെ ഇന്നലെ കൊണ്ടോയിട്ടുള്ളേ എ എൺപതയ്മ്പതും എൺപത്ത ഞ്ചയ്മ്പതും മാറ്റിയിട്ട ലാസ്റ്റ് റെഡി ആയത് അതിന്റെ റെസിസ്റ്റരാൾ കാ- - കംപ്ലീറ്റ് ചെക്ക് ചെയ്തു അതേമാതിരി ഫൈവ് എം എഫും പോയന്റ് ത്രീ ത്രീയും ഒക്കെ നോക്കി അതിനൊന്നും പ്രശ്നം ഉണ്ടായീന്നില്ല ലാസ്റ്റ് ഇപ്പതാ ഐ ജി ബി ടി മൂഞ്ചി വന്ന്ക്ക്ണു. മുന്നൂറ്റി അയ്മ്പത് ഉർപ്യ വാങ്ങും ചെയ്ത് പറഞ്ഞു തിരിച്ചു കൊടുത്ത് മാതൃകയായി. അത് ഐ ജി ബി ടി മാറ്റിയ ഞ്ഞും പണി പാളോന്നാവു ഇത് നമ്മള് മറ്റേ ബട്ന്ന് ഇട്താ കു - കോഴിക്കോട്ന്ന് ഇട്ത്തതാണ് ട്രാൻസിസ്റ്റർ
ഏത്
എൺപതയ്മ്പത്
ഉം അയിമ്പ അയിമ്പയിസ കിട്ടിയല്ലേ
അതാണ് ചിലപ്പോ എച്ച് ആർ ഉം പേടിയുണ്ട്
എന്തേലും കിട്ടും
ഇനീപ്പോ ഇതിപ്പോ ജി ബീറ്റി മാറ്റി കൊടുക്കണോ അതോ തിരിച്ച് കൊടുത്ത് മാതൃക ആവണം ഐജീ ബീറ്റി മാറ്റുകയാണെങ്കി ഐ ജീ ബീറ്റി എന്റെ ഏഹ്
തിരിച്ച് കൊടുക്കുന്നെയാ നല്ലേ
അത് കാരണം വാങ്ങിക്കണം എമൗണ്ട് ഫുള്ള് റീഫണ്ട് ചെയ്യണോന്നുണ്ടെങ്കിലും കുടിച്ചിട്ട് കൊടുക്കണം ഒര് പേടിച്ചു പോയി
ഏനല്ല ഇത് കുക്കറാ തരുന്നേ
അത് പ്രസ്റ്റീജ്
ഉം
പ്രെസ്റ്റീജിനെ ബാധിക്കണ കാര്യാ ഏഹ് ഇന്നലെ അയിന്റെ പ്രോജക്ട് റീസെറ്റ് ചെയ്തില്ലേ ഏച്ചി പികാലേമാതിരി ഒരു സ്മാർട്ട് ടിവിയും വന്നേ സെയിം കണ്ടീഷനനില്ലേ ഫാക്ടറി റീസെറ്റ് ചെയ്തു അവടെ ആഹ് എന്തലടക്ക് വീഡിയോ എടുക്ക് ആണ്
ആഹ് അതാണ് ഫുള്ള് വീഡിയോ ഞാൻ ഉള്ള വീഡിയോ
ആ ഞാനത് വർക്കിങ്ങിലിട്ട വീഡിയോ മാത്രം എടുക്കാം ഞാനേ മോട്ടറി വർക്ക്‌ ചെയ്യണില്ല സ്മാർട്ട് ടി വി ഞാന് മറ്റേ കീബോ കീബോർഡ് കണക്ട് ചെയ്തോണ്ടാണ് ഇതടിച്ചേ ബാക്ക് റീസെറ്റ് അടിച്ച് ബട്ടണേ ഞെക്കിയിട്ട് പിന്നെ ആ മെനു വന്നി പിന്നെ ഈ ബോർഡ് കണക്റ്റ് ചെയ്തോണ്ടാണ് റീസെറ്റ് അടിച്ചത്
ഉം
എന്തോ ഭാഗ്യത്തിന് അവിടെ ഓപ്പണായി അപ്പൊ ഒക്കെ ആയി അത് കുറെ കൊണ്ടരാ അങ്ങനെ ആയിട്ട് എടുത്ത വച്ചിട്ട് ആ
ലോക് ആയിട്ട് ഉം
അത് ഈ പ്രൊജക്ടറും അങ്ങനെ തന്നെ ആയിരുന്നു
ആ ഞാൻ റോഡ് ഇങ്ങനെ
എഴുതി കാണിച്ചു നിൽക്കൂലേ
ഉം അയില് മറ്റേ ഈ ഇതുണ്ട്
എങ്ങനെയാ
എന്റെ മെയിൻ ഏതാ വന്നേ
മെനു നമ്മള് മറ്റേ ഇതുണ്ടാവില്ലേ നമ്മടെ മൊബൈല് മറ്റേ ഓഡിയോ ഞെക്കി കുടിച്ചാണ്ട് ഫാക്ടറി റീസെറ്റ് ചെയ്യണ ഓപ്ഷൻ ഇല്ലേ അതാവും ഓപ്പൺ ആയി വന്നേ
ബൂട്ടിലേ
ആ ബൂട്ട് അതില് റീസെറ്റ് അടിച്ചു ആ അതിലുണ്ട് അതിന്റെ ഓപ്ഷനിലുണ്ട് ഫാക്ടറി റീസെറ്റ് അതിൽ കേറി പിന്നെ റീബൂട്ട് അടിക്കും ഒരേ ഹോം തിയേറ്റർ അതേമാതിരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ കസ്റ്റമറ് സബും ബൂട്ടും ഇട്ടിട്ടില്ല പറയുണ്ട് മുട്ട് കുറവാണ് അപ്പം ഇനി വണ്ടി വലി മാറ്റേണ്ടി വരും
ഏ
ആ കേൾക്ക്‌ണ്ല്ലേ?
ഉം ഞാൻ ചെയിൻ ല്ല നല്ലത് ബ്ലൂടൂത്തിന്റെ ഇത് വാങ്ങ
ബ്ലൂട്ടൂത്തിന്റെ ഈ മൊബൈൽന്റെ ടീമാള് ഈ ലൈന്ക്കൂടി കൊട്ന്നെർന്നോലട്ത്ത്ണ്ട് കുറഞ്ഞ ഐറ്റംസ് അതായത് കുറഞ്ഞ റേറ്റില് വാറണ്ടിക്ക്ല്ല സാധനങ്ങളുണ്ട് പക്ഷെ ഓലട്ത്തൊക്കെല്ലെ റബ്ബർ മോഡലാണ് റബ്ബർല്ല ടൈപ്പാ അതെനിക്ക് വല്ല്യോരു താല്പര്യം പോര അത് വെച്ച് കഴിഞ്ഞാല് ചെവി മൊത്തത്തില് ഒരു അടഞ്ഞ മാരി അങ്ങനെ പുറത്തൂല്ല ഒന്നും കേക്കാനും പറ്റൂല്ല ഒരു ലോകോംണ്ടാ വൂല
ഉം
ഞാൻ മറ്റേതാ വാങ്ങല് ഞാൻ എന്നാ വാങ്ങിയ രു സാനണ്ടായ്നു ആൽഫാർഞ്ഞൊര് ബോട്ടിന്റെ ഒരു സാനം അത് വാങ്ങാൻ പറ്റുംന്നുണ്ടെങ്കി വാങ്ങിക്കള അതടിപൊളിയാണ് ഞാന് രണ്ടര കൊല്ലത്തോള സെയ്ത്ക്ക്‌ണ്
അപ്പൊഅതെവ്ട്ന്നാ വാങ്യേത്ജ്ജ്?
അത് ഓൺലൈനാണ് ഫ്ലിപ്കാർട്ട് അന്ന് ഞാന് എഴുന്നൂറ്റിതൊണ്ണൂറ്റൊമ്പുർപ്യ എണ്ണൂറ്പ്യക്ക് വാങ്ങിയാ ഇപ്പയ്ന് ആയിരുപ്പേറ്റേണ് റേറ്റ് ഒതുങ്ങിയ സാധനാണ് ചെറിയ സാധനാണ് അത്യാവശ്യം ചാർജും നിക്ക്‌ണ്ട്‌ അത്യാവശ്യംന്നർഞ്ഞാ നന്നായിട്ട് ചാർജ് നിക്കും ണ്ട് ചാർജ് കഴിഞ്ഞോഫായതെന്നേ കൊട്ന്നീലില്ല
മൂന്ന് ഇവ്ടെ കൊർചഴ്ഞ്ഞപ്പോ സ്റ്റോക്ക് വന്നു എനിക്ക് കാലേല് തട്ടിണ്ടാവുല്ലേ. ഇബ്ബടെ കിട്ട്ണ്ടോ ഇവടെ ഇങ്ങനെ ട്രഷറ് ബേറ്റരി ഇങ്ങനെ പിടിച്ച് ഉം ഇപ്പയ്ന്റൗടെേനാണോവൊ വൈറ്റില്ല ഇതും തും ഏത് ഇത് തോ അല്ലെ വരണ ലൈയ്റ്റത്ത്ണ്ടോ? അറപ്പോ
ആഹ്
ഹലോ
പറെ ഇല്ല പോയിട്ടില്ല പോയി
പിന്നെയ് ഇന്ന് രാവിൽ തന്നെ ഒരു ഫാന് ബുഷടിച്ച്
ഉം ഉം
ഓഹ്
ആഹ് ഇന്നെട്ട് പറ കേക്ക്‌ ണ്ട്
ഒരു ഫേന് ബുഷട്ച്ചു അത് നോക്കി ഓ പുഷടിച്ചു ഓക്കെ ഏയി
അതെ
അത് ഓക്കെ ഈ അടുത്ത് ബുഷടിച്ചു അത് കറങ്ങ്ണ്ട് പുഷടിച്ച് കഴിഞ്ഞി
ഉം തിര്ച്ച്
ഇങ്ങനെ എല്ലാം ക്ലിയർ ആയി സെറ്റെ യ്യാൻ മാണ്ടി എക്കെ കറക് ഒന്ന് കറക്കി നോക്കി അയ്ല്ണ്ട്‌ പോഹങ്ങനെ വർന് വ
അതാദ്യം തന്നെ ഷോർട്ടായിട്ട് ഇണ്ടാവും
ഉം സ്ഥപ്പ് പയേ ബുഷ് ജാമായതോണ്ടേ പെട്ടെന്ന് ഐഡിം കിട്ടൂല ഞാൻ സാറായിട്ട് കറങ്ങീ ചെയ്തു
അ ആ
ഞാൻ പാർട്ടിക്ക് വിള്ച്ചും പറഞ്ഞു നൂറ്റയ്മ്പത്ർപ്യവെരും
ഉം ഉം ഉം ഒക്കെ കയ്ഞ് ലാസ് ച്ചോക്കുമ്പോ കംപ്ലയ്ന്റാണ് പർഞ് പിന്നെ വിളിച്ചു രാ
വിളിച്ച്ട്ട്ല്ല അത് മൊള്ത്തിട്ട്പ്പാടെ വെച്ച്ക്കാണ്
വെ വൈദ്യം കൂടി മാട്ട്യണ്ട് കൊട്ത്താളാ വൈദ്യം കൂടെ മാറ്റിഅണ്ട് കൊടുത്തളാ
അത് നട്കൊള്ളു ജ്ജ് എവിടെണ് അ സാനൊക്കെ ഊരീറ്റ്
വേറെ ഏതേലും പയെ കെ കെയ്സെ ആ മോട്ടർട്ടാണ്ട് ആ അടിച്ചതിണ്ട് ഊരി വെച്ചളാ
ഉം ഞാനെ ഞാനതേമാരി ഒരു ഫാന് ഓസ്ലേഷന്റെ ഗീർ സെറ്റ് കംപ്ലൈന്റ് ണ്ട് അയ്മെ കൊറേനേരം മല്ല് കെട്ടി അയ്ല് പിന്നെ നോക്കുമ്പോ അത് മറ്റേ ഒരു ചെറിയ കിരികിരി സൗണ്ട് അത് ന്ന്ട്ട് ഞാന് ഓയൊലൊക്കെട്ടാണ്ട് താക്കി അടീല് ഡ്രില്ലേറ്റ് സ്‌ക്രൂ വെച്ചാണ്ട് ന്തെങ്കാൻ തിരിച്ച് ലൂസാക്കി പിന്നെ നോക്കുമ്പോ അത് നെങ്ങ്ണില്ല അത് വ അത് വാക്കിയൊക്കെ റെഡിയായി ഇനിയിപ്പോ ഗീർ സെറ്റ് നോക്കുമ്പോ നൈസ്ത്രണ്ടാണ് നൈസ് ത്രഡ് കീർസെറ്റ്വ്ടെ കഞ്ചും ചെയ്ത്ക്കുണു
ഉം
പ്പ ഞ്ഞ നൈസ് ബ്രെഡ്ണ്ടാക്കണപ്പഞ്ഞ് ഐസ് ബ്രഡ് കൊട്ന്നേ കഴിഞ്ഞു ഓരോ വണ്ടി വലി ചോറെയ്ച്ചാൻ മേള്ക്കോയോ ചോറെയ്ച്ചൻ പെരി പോയോ ആ എറച്ചിയാങ്ങീണോ വെള്ളിയാഴ്ചയ്ട്ടൊര്തീല്
ഓളിയത്തിന്റെ എർച്ചിയെന്നെ അവിടെ കട്ക്ക്
എ കഴിഞ്ഞ്ട്ടില്ല
ഒളിയത്തിന്റെ അത് ഇടക്ക ഉപയക്കള്ളേ
ഇപ്പളും കയ്ഞ്ഞ്ട്ടില്ലേ രണ്ടു മാസായല്ലോ നോൽ ഇപ്പ കഴിഞ്ഞിട്ട് കാലം കുറല്ലോ അല്ലപ്പെരുന്നാളു ഉണ്ട്
ഞാനറ്റ വ മീൻ വാങ്ങൂ
ആ അപ്പൊ ഇനിം കഴിഞ്ഞിട്ടില്ല
കൈഞ്ഞീല്ലന്ന് തോന്ന്ണ്ട്
തീർക്കാഞ്ഞാളെ വിടേണ്ടിയരോ
ഏ നല്ല പൊ മുരിക്കന പൊരിച്ച് വെക്ക്ആ ന്നിട്ടന്തയ്യാറിയൊ കൊറച്ച് കട്ടൻചായണ്ടാക്ക ന്നിട്ട് ഇരുന്നങ്ങനെ തിന്ന ണ്ടെങ്കി രണ്ട് കൊളസ്ട്രോളിന്റെ ഗുളികയും കൂടി വാ
ആ അൻക്ക് യൂറിക്കാസിടാ അൻക്ക് യൂറിക്കാസിടാ
ഓ എത്രിറ്റായി
പത്ത് ഓക്കെ പത്തിന്റായി കട്ടാല
ഉം